ഹലോ.
ഹലോ ഹായ് എന്തായിരിക്ക്ണേ ആഹ് സുഖാണ് എന്തെ.
താ വെറുതെ ഇരിക്ക്യ വെറുതെ ഇരിക്ക്യ.
ആഹ് അപ്പൊ ഒന്ന് സംഭാഷണം ചെയ്യാ വിചാരിച്ച് ലേ.
അതന്നെ. അപ്പൊ നമ്മള് ഇന്നത്തെ സബ്ജക്റ്റ്ന്ന വിദ്യാഭ്യാസല്ലേ വിദ്യാഭ്യാസ
ആഹ് വിദ്യഭ്യാ ആഹ് വിദ്യഭ്യാസത്തിന്റെ പ്രാധാന്യം നമ്മളട്ത്ത്ക്ക് പറയാൻ പറ്റിലേ.
ഉം ഉം.
ആഹ് ന്നാ അയ്നനുസരിച്ച് സംസാരിക്കാം അമ്മക്ക് എന്താണ് ഇന്ന വിദ്യാഭ്യാസം
വിദ്യാഭ്യാസം ന്ന് വെച്ചാൽ എല്ലാർക്കും വേണ്ടതല്ലേ
ആ വേണ്ടതാണ് നമ്മുടെ മൗലികാവകാശത്തിലെന്നാണ് കുട്ടികളുടെതന്നെ മൗലികാവകാശത്തിലെന്നാണ് നമ്മളുടെ വിദ്യാഭ്യാസം
ക്തിയിലെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
ആഹ് ഒരു മനുഷ്യന് പ്രധാനഘട കങ്ങളായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം അതിലൊന്നാണ് വിദ്യാഭ്യാസം
അതന്നെ അറിവ് സമ്പാദി ക്കാനും അതുപോലെ വ്യക്തിത്വ വികസനത്തിനും ജീവിതത്തില് എന്താ പറയാ സ്വയം പര്യാപ്ത
നേടാനും നമുക്ക് വിദ്യാഭ്യാസം അത്യാവശ്യാണ് വിദ്യാഭ്യാസം അത്യാവശ്യം വേണം നമ്മക്ക് ജീവിതത്തില് വിദ്യാഭ്യാസം ഇല്ലാണ്ട് നമുക്ക് ഒന്നും നേടൻ നേടാൻ കഴിയില്ല.
സ്വത്തും മൊതലും ഒക്കെ ഇണ്ടാവ്ണേക്കാൾ നമുക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ് നമുക്ക് വിദ്യാഭ്യാസം.
വിദ്യാഭ്യാസം അത് നേടേണ്ട ആ സമയത്ത് തന്നെ നേടണം പിന്നെ അത് കിട്ടൂലല്ലോ.
ആഹ് കിട്ടില്ല എന്റെ അഭിപ്രായ പ്രായത്തി തന്നെ നമ്മള് ചെറുപ്പം മുതലേ നമ്മള് വിദ്യാഭ്യാസം ഒരുപ പത്ത് ഇര്പത്തഞ്ച്‌വരെ വയസ് വരെ നമ്മള് പഠിക്കണം ഒരു അഞ്ചു നാല് വയസ്സ് മുതല്ക്ക്. പത്ത് ഇരുപ്പത്തഞ്ചു വയസ് വരെ നമ്മള് പഠിക്കാണ്.
അതെന്നെ.
അറിവ് നേടിയാല് നമ്മളൊരു കടലെല് ഒരു കൈ ഒരു വെള്ളം പോലെ നമ്മക്ക് അറിവ് കിട്ടൊള്ളു.
ഉം.
പിന്നെ സമൂഹത്തില് ഒരു വ്യക് വ്യക്തിക്ക്അന്ത എന്താ പറയാ അന്തസ്സോടെ ജീവിക്കാൻ വിദ്യാഭ്യാസം ഒരു പ്രധാന കാരണാണ്.
ആണ്.
പിന്നെ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ ശൈലി നോക്കണെങ്കില്. എന്താ പറയാ എന്താ പുസ്തകങ്ങളിൽ നിന്ന്ള്ള മാത്രം പുസ്തകങ്ങളിൽ മാത്രം നിന്ന്ള്ള അറിവല്ലല്ലോ ഇള്ളത്. ഇപ്പൊ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് ഡിജിറ്റൽ ഡിജിറ്റൽ ആയിട്ട് എന്താ കമ്പ്യൂട്ടർ ഇന്റർനെറ്റ്. ആ കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് അങ്ങനെ ഉപയോഗിച്ചിട്ട് നേടാൻ പറ്റും. അതുപോലെ ഏഹ്. ആശയവിനിമ വിനിമയത്തിലൂടെ അതുപോലെ എന്താ അങ്ങനെയൊക്കെ പിന്നെ എന്താ.
പഠിക്കാന് അറഞ്ഞ പല മാർഗങ്ങള്ണ്ട് ഞമ്മക്ക്.
അതന്നെ പണ്ടത്തെ കാലങ്ങളിലാണെങ്കിൽ നമ്മള് പുസ്തകത്തിലൂടെ മാത്രല്ലെ വിദ്യാഭ്യാസം നേടികോണ്ടിരുന്നേ.
ആഹ് പണ്ട് കൊറേ പേര് പഠിക്കാത്തവര്ണ്ട്. പണ്ടത്തെ ആൾക്കാര് കൊറെ പഠനം കി കിട്ടാത്തവര്ണ്ട് നാല് വരെ പഠിച്ചവര് രണ്ടു വരെ പഠിച്ചവരൊക്കെയാണ് പണ്ട് കാലത്ത്ണ്ടായിരുന്നവരൊക്കെ. അന്നൊന്നും ഇത്ര വിദ്യാഭ്യസത്തിന് അവര് പ്രാധാന്യം കൊടുത്തിട്ട്ണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അതിനിടെ സമ്പാദ്യം ഇണ്ടായിരുന്നില്ല കഴിവ്ണ്ടായിരുന്നില്ല പഠിപ്പിക്കാന്. അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യകാലത്തൊന്നും. ഇപ്പൊ ഞമക്ക് കു കുട്ടികൾക്ക് തന്നെ പഠിക്കാനന്നെ ഫ്രീ ആയിട്ട് ലോണും ഓരോ കാര്യങ്ങളും നമ്മളുടെ ഗവൺമെന്റ് തന്നെ- അവർക്ക് പഠിക്കാനുള്ളതൊക്കെ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കും
അവരിക്ക് വേണ്ടതെല്ലാം ഗവൺമെന്റനെ ചെയ്തു കൊടുക്കുന്നുണ്ട്.
ആഹ് ഗവൺമെന്റിന്ന്പഠിക്കാനുള്ള അവരുടെ
അല്ലാതെ ഇപ്പൊ വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്കാണെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സ് കള്കൊറെ ഉണ്ടല്ലോ.
ആഹ് വീട്ടില് ഇരുന്നിട്ട് ഇപ്പോ എല്ലാരും പഠിക്കാണ് ഇപ്പോ രക്ഷിതാക്കളടക്കം പഠനം നിർത്തിയാരരെല്ലാം വീണ്ടും വീണ്ടും പഠി ച്ചൊണ്ടിരികന്നെയാണ് ചെയ്യണത്.
ചാറ്റ് ജി. പി. ടി അതുപോലെ എ. ഐ ടൂളുകളോ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കി എടുക്കാനും അതുപോലെ ഭാഷാപരമായി ട്ടണെങ്കിലും അറിവുകളൊക്കെ അതിലൂടെ തന്നെ കിട്ടുന്നുണ്ടല്ലോ.
ആഹ് കിട്ടുന്നുണ്ട്.
അതന്നെ ആദ്യൊക്കെ ഇപ്പൊ ബിരുദ സ സർട്ടിഫിക്കറ്റിന്റെ കൂടെ ത ആഹ് ബിരുദ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞിട്ട് ഏ അത് കഴിഞ്ഞിട്ടും കൂടുതല് പഠിക്കാനുള്ള എന്താ പറയാ പുതിയ പ്രാക്ടിക്കൽ സ്കിൽസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ ഇപ്പോ
ആഹ് ഇണ്ട്ണ്ട് പഠിക്കാന് ഏത് വേണെങ്കി ലും നമുക്ക്ട്ത്ത് പഠിക്കാ അതിന്റെ കൂടെ തന്നെ നമു ക്ക് പ്രാക് റ്റിക്കലായി ട്ട് വേറെള്ളത് ചെയ്യാനുള്ളത് അതിനും അവസരണ്ട് പഠന ത്തോട് കൂടി തന്നെ നമുക്ക് ജോലി ചെയ്തിട്ട് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതെല്ലാടെ ഇന്ന്പ്പ നമക്ക്തിണ്ട്. എജി ക്കേഷൻ ലോണായിട്ട് അവർക്ക് ഉപരിപഠനത്തിന് വേണ്ടിട്ട് എജിക്കേഷൻ ലോണുകളെന്നെ
ഇപ്പൊ എല്ലാരും പറയും പണ്ടത്തെ കാലത്ത് ആൾക്കാരൊക്കെ പറയും അധികം പഠിക്കര് ത് പെൺകുട്ടിയാള് അധികം പഠിക്കര്ത് ന്ന്. ക്കെ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പം വിദ്യാഭ്യാസന്ന് പറഞ്ഞത് ഒരു ഡി ഡിഗ്രിന്റെ കൂടെ അവസാനിക്കുന്നല്ലല്ലോ മാറിവ ന്ന ലോകത്തിന് അനുസരിച്ചിട്ട് എന്താ കി
ഉ
പുതിയ പുതിയ കാര്യങ്ങള് പഠിച്ച് കൊണ്ടിരിക്കല്ലേ ഹെ ല്ലാരും.
ആഹ് പണ്ട് ഇത്ര അറിവ് ണ്ടായിരുന്നില്ല സ് സ്ത്രീകൾക്കൊന്നും കൊറച്ച് പഠിച്ചാൽ അവരെ കെ ഇവിടെ കുടുംബം നോക്കാന്നുള്ളത് ജീവിത ശൈലി അ ർന്നു പണ്ടുണ്ടായത് കാരണൊന്മാർ ക്ക പറിചില് സ്ത്രീകള് പൊ റത്തറങ്ങാൻ പാടില്ല അങ്ങനെണ് ഇന്ന് പ്പൊ സ് സ്ത്രീകളാണ് ആണുങ്ങളെക്കാളും മുന്നില് കർണം പോലെയാണ് അവര് ഓട് ണ് എല്ലാ മേഖലയിലും നോക്കി നോക്കി യാലും ഡ്രൈവർമാരായാൽ പോലും നമ്മൾ ടെ സ്ത്രീകളെന്ന് കാണാൻ കഴിയുന്നുണ്ട് നമുക്ക്.
അതന്നെ പണ്ടത്തെ കാലങ്ങൾ അങ്ങനല്ലല്ലോ പണ്ടത്തെ കാലങ്ങളിൽ സ്ത്രീകളെ തന്നെ ആഹ് സ്ത്രീകളെ പഠിപ്പി ക്കാൻ സമ്മയ്ക്കൂല അപ്പോ അവർക്ക് അയിന്ള്ള എന്താ പറയാ പഠി പഠിക്കാനുള്ള അവസരങ്ങളോ അതൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഇപ്പത്തെ കാലങ്ങളിൽ നമക്ക് നമക്ക് ഇപ്പൊ ഇപ്പം കല്യാണം ഒന്നും വേണ്ടാതെ തന്നെ പഠിക്കുന്നോ രുണ്ട് അത്രയും വിദ്യാഭ്യാസത്തിന് ഒരു പ്രാധാന്യം നൽകുന്ന എന്താ സമൂഹാണ് ഇപ്പ ഇള്ളത്.
ഉം.
ഏത് മേഖലിലേ ലുംസ്ത്രീകളു ഇപ്പോ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പറഞ്ഞ പോലെ അടുക്കളയിൽ നിന്ന് മാത്രം ഒത്ങ്ങ്ണ സ്ത്രീകളെ ഒന്ന് കാണാൻ കിട്ടില്ല ഇന്നൊക്കെ പഠന പഠിച്ചവരെ മാത്രം പഠിക്കാൻ അയക്കുന്നവരെ മാത്രേ ഉള്ളൂ ഇന്ന് ഒന്ന് സ്ത്രീകളെ നമക്ക് കാണാൻ കിട്ടുണൊള്ളു നമ്മള് ഇന്ന് എൽ കെ ജി മുതൽക്കന്നെ നമ്മള് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തന്നെ നമ്മള് കൂടെ കുട്ടേൾക്ക് കൊടുക്ക്ണ് ണ്ട്
അല്ല ഈ പഠിക്കുന്നയിന്റെ കൂടെ തന്നെ ജോബ് ചെയ്യുന്നവരുണ്ടല്ലോ പാർ ടൈം ആയിറ്റും അതുപോലെ എന്താ കണ്ടന്റ് ക്രിയേഷനും അല്ലെങ്കിൽ ടിസ് റ്റൽ കമ്മ്യൂണിക്കേഷൻ പോലുള്ള മേഖലകളിലൊക്കെ കൊറേ ജോലി ചെയ്യുന്നവരും ഇണ്ട് അതുപോലെ പഠിത്ത് അപ്പം പഠിത്തന്ന് പറഞ്ഞ നമ്മളസ് ജോലിക്കൊരു തടസ്സല്ലെ നമുക്ക് പഠിത്തത്തിന്റെ കൂടെ തന്നെ ജോലിയും ചെയ്യാം
ആഹ് ജോലി ചെയ്യാൻ പറ്റും അവരുടെ വിദ്യാഭ്യാസ ലോണുകളൊക്കെ ഇണ്ടെങ്കി അത് വീട്ടി എടുക്കാനും ചെയ്യും കുടുംബത്തിനേ ബുദ്ധിമുട്ടിക്കാണ്ടേ അവരുടെ പടഞ്ഞ അവർക്കന്നെ നിലനിർത്തി കൊണ്ടാവനൊക്കെ സഹക്കും പിന്നെ അവർക്ക് പഠിക്കാൻ വേണ്ടിട്ടന്നെ അവർക്കൊരു തുക നമ്മള് രക്ഷിതാക്കളും മാറ്റിയ ക്കാൻ കഴിയുന്നവര് ഇണ്ടങ്കില് അവരുടെ ബാങ്ക്തി അക്കൗണ്ടിലിട്ടൊടക്ക അവര്ക്ക് പഠിക്കാൻ ഉപരിപഠനത്തിന് വേണ്ടിറ്റിള്ളതൊക്കെ അങ്ങനെ ചെയ്യാവൂ കൊർച്ച് പണം നിക്ഷേപിക്കാൻ കഴിയും പിന്നെന്താണ്
വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളാണേൽ പറഞ്ഞാൽ തീരൊല്ലോ വിദ്യാഭ്യാസംന്ന് പറഞ്ഞിട്ട്ണ്ടങ്കില് നമ്മളെ വെറുരു സർട്ടിഫിക്കറ്റ് മാത്രല്ല ഇപ്പൊ നമ്മള് പഠിച്ച്ട്ടരു സർട്ടിഫിക്കറ്റ് കിട്ടാന്ന് ള്ളതല്ല നമ്മള അറിവ് അതിലൂടെ
ഓരോ വിദ്യാഭ്യാസം നമുക്ക് ഓരോ എന്താ പറയാ അറിവ് നമ്മളെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കുമല്ലോ
അതെ അതെ പഠിച്ചാൽ തന്നെ നമുക്ക് അറിവ്ണ്ടാവുള്ളു പഠിച്ചാൽ വളരും പഠിച്ചില്ലെങ്കിലും വളരും പഠിച്ചാൽ വിളയും പഠിച്ചില്ലെങ്കിൽ വളയും പറ കുഞ്ഞണ്ണിമാഷിന്റെ ചെല്ലാണ് ത് അറിവാണ് ഏറ്റവും നമ്മൾ നമ്മൾ മക്കൾക്ക് കൊടുക്കണ സമ്പാദ്യം തന്നെ അവർക്ക് കൊടുക്കുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ കൊടുക്കേണ്ടത്
അതന്നെ
റ്റ കൊടുക്കാൻ കഴിയണ നമുക്ക് ഒരു സ്വത്ത് ന്നറിഞ്ഞ നിക്ഷേപങ്ങളൊന്നുമില്ല അവർക്ക് കൊടുക്കാൻ പറ്റണ്ട നമ്മുടെ രക്ഷിതാക്കളുടെ എ ഏറ്റവും കടമയതാണ് വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കണത് ഏറ്റവും നല്ല ഉയർന്നവി ഭ്യായാസം കൊടുത്ത് അവര ഒരു നിലയിൽ എത്തിക്കുക ഒരു കരിയറിൽ അവരെ എത്തിക്കുകയാണ് നമ്മള് ചെയ്യണത് രക്ഷിതാക്കള തന്നെ നമ്മള് പഠനം കഴിഞ്ഞവരും ഇപ്പ നമ്മൾ ഓരോ കോഴ്സൊള് എടുത്തിട്ട് തന്നെ നമ്മള് ഫാഷൻ ഡിസൈനിങ് ആയിക്കോട്ടെ കോളിയോഗ്രാഫി ആയിക്കോട്ടെ റിസൈൻ ആർട്ട് അങ്ങനെ പലതരത്തിലുള്ള മേഖലയിലൂടെ ഇപ്പൊ ഞാൻ സ്ത്രീകളായിക്കോട്ടെ വിജയിക്ക്ണണ്ട് ഒര ഒരു സ്ത്രീകൾ ഇന്ന് വെറുതെ ഇരിക്കണല്ല ചെറിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ തന്നെ പ്രോജക്ടുകളായിട്ടും വർക്കുകളായിട്ടും ഇപ്പം ഇന്ന് എല്ലാവരും രംഗത്ത്റങ്ങിയിട്ടുണ്ട് ഇല്ല എന്തെങ്കിലും അവനവൻ വേണ്ടിയിട്ടുള്ള കൈത്തൊഴിൽ ഒരാൾടെ മുന്നിൽ കൈഞ്ഞിട്ടണ്ട് അവനാന്റെ കാര്യങ്ങള് അവനവൻക് ചെയ്തന്നെ
ആഹ് പണ്ട്ന്ന് വച്ചാല് പണ്ട് നമ്മള് പുസ്തകങ്ങള് മാത്രം അതിലൂടെ മാത്രം നമുക്ക് അറിവ് എന്താ പറയാ അതിലൂടെ മാത്രണല്ലോ കിട്ടിക്കൊണ്ടുവന്നുന്നത് ഇപ്പൊ ഇന്റർനെറ്റ് വഴി ലോക ത്ത് എവിടെ ആണെങ്കിലും എന്താ എന്താ പറയ ഏത് സർവകലാശാലകളിലണെ ല്ലെ നമുക്കെന്താക്കാ സൗജന്യായിട്ട് അല്ലെങ്കിൽ വളരെ കൊറഞ്ഞചെലവിലന്നെ പഠിക്കാൻ പറ്റും
ആഹ് പഠിക്കാൻ പറ്റും വർക്കും ചെയ്യാൻ പറ്റും തൊന്നി- നമ്മള് പിന്നെന്നെ ആവണില്ല്യ പിന്നെന്താണ് മുതിർന്നെ പ്രായം ത്ത്യാൾക്കാർക്കൊന്നും പ്പൊ വല്യ വിദ്യാഭ്യാസല്ലാത്ത കൊറേ ആള്കള് ണ്ട് അവർക്കൊന്നുംപ്പന്നി പുതിയ വിദ്യാഭ്യാസം കൊടുക്കാൻ എത്തില്ലപ്പം
തകം വിദ്യാഭ്യാ പിന്നെ വിദ്യാഭ്യാസം ന്ന് പറഞ്ഞാ ഒരു പുസ്തകം മാത്രല്ലല്ലോ, നമ്മളെ സമൂഹത്തെ മനസ്സിലാക് ക്കലും അതുപോലെ പുതിയ കാലത്തിന്റെ മാറ്റങ്ങള് ആഹ് മാറ്റങ്ങളെല്ലാം അറിയാൻ പറ്റും പിന്നെ മറ്റുള്ളവരുഅയിട്ട് നല്ല രീതിയിൽ പ്പൊ വിദ്യാഭ്യാസണ്ടെങ്കിൽ തന്നെ നമ്മൾന്താക്ക മ മറ്റുള്ളവരായിട്ട് നല്ല രീതീലാശയവിനിമയം നടത്താൻ പറ്റും വിദ്യാഭ്യാസംന്ന് വെച്ചാലതുകൊണ്ടൊരു ജോലി മാത്രല്ല നമ്മള്
അല്ലല്ല ആശയവിനിമയം നടത്താന് അതുപോലെ വാർ- ത്താ മാധ്യമങ്ങളിലൂടെ ന്യൂ ന്യൂസ് കാൺണ- ലൂടെക്കേണ് നമ്മുടെ മുതിർന്ന പൗരന്മാരൊക്കെ ആൾക്കാരൊക്കെ പ്രായമായ വരിടെ ലോക - ത്തെ അറിയാൻ ശ്രമിക്ക്ണത്. ലോകത്തിന്റെ മാ-
ഓരോ ദിവസും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമക് ശ്രമിച്ചോണ്ട് നിക്കണം
അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് മുന്നോട്ട് പോണത്പ്പ ന്ന് പിന്നെ കുട്ടികൾക്കായിട്ടാണെങ്കിലും ഞമ്മള് വീട്ടിലിരുന്നിട്ട് സ്കൂളിന്റെ പഠനതോടെ തന്നെ ഇന്ന് ഓൺലൈൻ ട്യൂഷനായിട്ട്ണ്ട്. അല്ലാണ്ട് തന്നെ ട്യൂഷൻട്ത്ത കൊട്ക്ക്ണ് ണ്ട്
ദ്യാഭ്യാസത്തിന്റൊരു പ്രത്യേകതാന്ന് വെച്ചാ നമ്മക്ക് പ്പ നമ്മക്ക് വിദ്യാഭ്യാസണ്ടെങ്കി നമ്മക്കെന്താക്ക മറ്റുള്ള ട്യൂഷന് പൈസ- യുംകൊട്ത്ത് നമുക്ക് വിടേണ്ട ആവശ്യല്ല. നമു നമ്മക്ക് നമ്മളെ അറിവിനൻസര്ച്ച് കു ട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും.
ആഹ് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും
അതന്നെ പിന്നെ പഴയ അറിവുകളും ചിന്തകളൊക്- ക്കെ മാറ്റി നിർത്തി പുതിയത് പുതിയ പുതിയ ചിന്താഗതികളും അതുപോലെ പുതിയ കാര്യങ്ങളെല്ലാംമ - പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുമല്ലോ വിദ്യാഭ്യാസണ്ടെങ്കിൽ തന്നെ,
ആഹ് ഇന്നത്തെ കുട്ടികൾ പഠിക്കുമ്പപ്പൊനമ്മള് സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ തന്നെ നമക്ക് കൊർച്ച് കൊർച്ച് എട്ടാം ക്ലാസ് മുതൽക്കൊക്കെ നമുക്ക് പേടിയാണ് ഇപ്പന്ന് രക്ഷിതാക്കക്ക് പറഞ്ഞേക്കാൻ. കാരണം സ് - സ്കൂളിലൊക്കെ പോയാൽ ഇപ്പ ലഹരിയുടിം മറ്റുള്ള കാര്യങ്ങളിലക്- ക്കേണ് പിടിക്കണോ ഇതാക്കണോ ഒക്കെ ചെയ്യ്‌ണ് ണ്ട്പ്പൊ കുട്ടികളെ കൊറേ കുട്ട്യേൾണ്ടെ അടുത്ത് ആ ലഹരിപരമായിട്ടുള്ള കൂട്ടുകെട്ടില് പെടുന്നുണ്ട്, അടിപിടി കേസില് പെട്ന്ന്ണ്ട്
ഈ സാഹച സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് എന്താക്കാ മാ- പെരുമാറാനും അല്ലെങ്കില് മറ്റുള്ളവരോ വികാരങ്ങളൊക്- ക്ക മൻസ്സിലാക്കാനും ഇതൊക്കെ നമുക്ക് വിദ്യാഭ്യാസംണ്ടെങ്കിലേ പറ്റുള്ളൂ
ഉം നാള്പ്പൊ ഞമ്മൾടെ അടുത്തന്നെ പത്താം ക്ലാസിൽ പഠിക്കുന്ന ഷഹബാസ് പർഞ്ഞ കുട്ടി നെ കൊലപ്പെടുത്തിയ കേസൊക്കെല്ലേ ഈ സ്കൂളിലന്നെ പത്താം ക്ലാസ്സിൽ പഠിക്ക്ണെ, അങ്ങൻത്തെ കാര്യങ്ങളിൽ നിന്നും കുട്ട്യാള് ലഹരി ടെ കാര്യങ്ങളിൽ നിന്നൊക്കവരെ വിമുക്തമാക്കാൻ പറ്റില്ല അതിനുള്ള ക്ലാസുകൾതൊക്കെ സ്കൂളിലൊക്കെ നടത്തുകയാണെങ്കിലൊക്
നമ്മളെന്താ ചെയ്യാ ആ ആഹ് വിദ്യാഭ്യാസം - ന്ന് പർഞ്ഞ നമ്മള് നമ്മളിപ്പോ നമ്മുക്ക് ഉം നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യ അത് നമ്മളിൽ മാത്രം ഒതുക്കുകയല്ല. ചെയ്യേണ്ടത്. നമ്മള എന്താക്ക ആ മറ്റുള്ള കുട്ടികൾക്ക് എന്താക്ക നമ്മുക്ക് അറിയുന്നത് നമ്മൾ പഠപ്പിക്കുക. എന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന സമൂഹത്തിന് വേണ്ടിട്ട് നമ്മൾ എന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റോ അതെല്ലാം ചെയ്യാ ചെയ്തു കൊടുക്ക. പിന്നെ നമ്മള അറിവ് മറ്റുള്ളവർ പകർന്ന് കോടുക്കുന്നതും അതും ഇതിൽ പെട്ടത് തന്നെയാണ്.
അ വേണ്ട ആ അങ്ങനെ ബോധവത്ൽക്കരണ ക്ലാസുകളിലക്കെ അവരെ സ്കൂളിലൊക്കെ എല്ലാ സ്കൂളിലും സ്കുളിൽ നടതുന്നത് വലിയ ഉപകാരമായിരിക്കും ഇപ്പോ, ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ മാറ്റങ്ങൾ ന്നേനും ചേഞ്ച് പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സിന്റെ ഉള്ളിൽ തന്നെ കുട്ടികൾ ഓരോ ഇതിലും പോയി കൂട്ടുകെട്ടിലും പോയി പെടുന്നുണ്ട്. ചതിക്കുഴിയിലൊക്കെ പോയിട്ട് പെടുന്ന കാലമാണ് അപ്പൊ അതിനുള്ളൊരു മുൻകരുതലുകൾ ബോധവത്കരണ ക്ലാസ്സുകൾ ഇതൊക്കെ എല്ലാ സ്കൂളുകളും ഒക്കെ നടത്തിയിരുന്നു. അതുപോലെ പെണ് കുട്ടികൾക്ക് പ്രായത്തിനനുസരിച് ഉള്ള ക്ലാസുകൾ കണ്ടതോ ക്കെ നമ്മൾ സ്കൂളിൽ കുട്ടികൾക്ക് ക്ലാസ്സുകളിലൊക്കെ എ ടുക്കലുണ്ട്.
ആ, ആ, ചില ആളുകളൊക്കെ പറയും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പരീക്ഷകൾ പാസ്സാവാൻ വേണ്ടി മാത്ര.
അല്ലല്ല അവരുടെ മുന്നോടുള്ള ജീവിതം എന്താണ്? ലോകം എന്താണ്? ആളുകളെങ്ങനെ എങ്ങനെ പെരുമാറണം. ആളുകളോട് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ എങ്ങനെയാണ്? അതൊക്കെ അവർക്ക് അറിയാണെങ്കിൽ അവരുടെ വിദ്യാഭ്യസത്തിലൂടെ തന്നെയാണ്. നമുക്ക് ഇതൊക്കെ അവർക്ക് കൊടുക്കാൻ